ആ
ഹെലോ കേൾക്കാ. കേൾ ആഹ് ആ എന്താ വിശേഷം?
സുഖാണ്. ഇങ്ങനെ പോവുന്നു. മഴൊന്നുല്ല ഇന്ന് മഴ ഉം കൊറവ. ഇന്ന് മയ തീരെ ഇല്ല, ഒട്ടുല്ല. ഇന്നലെ ഭയ്ങ്കര മയെം ഇടിക്ക്വായിര്ന്നു.
ആ ഇവിടെ ഇന്ന് രാവിലെ മഴണ്ടായിര്ന്നു.
ആ ആ മാഴയായ്ഞ. ആഹ് മയാ, മഴായാലും ബുദ്ധിമുട്ട്ന്ന്റിഞ്ഞ, വെയ്ലായാലും ബുദ്ധിമുട്ടണ് പറണ മാതിര്യാല്ലെ. ബുദ്ധിമുട്ടൊന്ന്ല്ല. അതിന്റെതായ കാര്യങ്ങൾ ത്ക്കെണ്ടാവും.
ആ മഴായ പൊർത്ത് ക്കൊന്നും എറങ്ങാൻ പറ്റില. വെയ്ലായ പൊർത്ത്ക്ക ർങ്ങാ പക്ഷെ ചൂടാണ് ആ.
പിന്നെ ജീവജാലങ്ങൾക്കൊക്കെ വെള്ളുംതൊക്കെകിട്ടും. പാമ്പ്ശല്യം എല്ലായിട്ത്തും പ പാമ്പ്ശല്യ. ഒരു സമാധാനാണ് വെള്ളം കിട്ടുമ്പോ. തവളകൾക്കുംതൊക്കെ. അവർക്കര്താണ് നമ്മുക്ക് മനുഷ്യർക്ക് പിന്നെ. മിണ്ടാൻ കയ്യോലാ, വെള്ളം കുടിക്കാൻ ചോയിക്കാനും കയും.
കയ്യും.
മിണ്ടാ പ്രാണികൾക്ക് കയ്യൂല്ലല്ലോ പിന്നെ, ഈടത്ത് എല്ലാട്ത്തും മരണന്നല്ലെ പാമ്പ്കടിയേറ്റ് മരി
ആ പാമ്പ് ഭയങ്കര പ്രശ്നായിര്ന്നു.
അതെന്നെ.
കൊറോണ വന്നപോലെ പാമ്പ്കൊ കടീയേറ്റു കൊറേ പേര് മരിച്ചു.
ഉം അതെ കൊറേ
കുട്ടികളാണ് കൂടുതല്.
നിപ്പ, കൊറോണ, പിന്ന അതേപോലെന്നെ പ്രളയം. മഴേറിയാ പ്രളയം ന്നും എല്ലം പേട്വാണ് അതേപ്പോൽ ത്തെന്നെ ഉരുൾപൊട്ട് പൊട്ടല് ക്കെമ്മളെ ഭൂമിക്ക് പ്രകൃതിന് ദോഷം വര്ത്ത്ണെ കാര്യങ്ങളാണ് മനുഷ്യരഅ്ചെയ്യ്ണ്
ചെയ്തിട്ടാണ് ഇങ്ങനെ വരണത് പക്ഷേ
അപ്പ എത്ര പേരാ മുണ്ടക്കയിലൊക്കെ മുണ്ടക്ക ചോരൽ മലന്നൊക്കെ മരിച്ച് ജീവൻ ഇത്ര ഓർ ക്കാത്ത ഫലങ്ങളല്ലേ ഫുള്ള് കേൾക്കുന്നത്
അയ്യോ
ഓർക്കത്തിലും കൂടെത ന്നെ വയനാടൊക്കെ ഉം ഉറങ്ങണീറ്റിന് നമ്മള് കേൾക്കുന്നതാണല്ലോ ഉറങ്ങണ മനുഷ്യരാണല്ലോ ഒറക്കൽ ഒറ്റ രാത്രി കൊണ്ടാണല്ലോ പോയ
എല്ല അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നേ മനസ്സിലാവാത്ത രീതിൽ എല്ലാം പോയി
അതന്നെ എല്ലാം പോയി ഒറ്റവരും ഉടെയവരും പറഞ്ഞ മാതിരി
ഉം പൈസ ഉള്ളവരു ഇല്ലാത്തവരൊക്കെ
ഒരേമാതിരി അതന്നെ
ഉംഹ് ഉ ആഹ നമ്മുക്കൊരു പാട് അയലൊക്കെ എന്താ കാണുമ്പോ കാണുമ്പോൾ പക്ഷെ മനുഷ്യന്മാര് രണ്ടു സം അത് പാടാവും പിന്നെ മൂന്നിന്റെന്ന്
അതെന്നെ രണ്ടു സം അതൊരു ഓർമ്മ ഉണ്ടാവും പിന്നെ മൂന്നാമത്തെ ദിസം അവരുടെ കോലം മാറും
അതെ
എല്ലാതായാലും ഒക്കെ അങ്ങനെ ണ്
എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ
ആന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ മരം മുറിക്കുന്നതൊക്കെ മരം വെച്ച്പ പിടിപ്പിക്കുന്നല്ലല്ലോ
ആ നമ്മള് പ്രകൃതിനനെ നശിപ്പിക്കണത് കൊണ്ടാണ് പ്രകൃതി നമ്മളേ ദ്രോഹിക്കണത് ഈ പാടൊക്കെ തൂർത്ത് ഇീട്ണ്ടാക്കാ
ആ അതെ
പുഴ ഇപ്പൊ പുതിയ റോഡ് വന്നപ്പോ എന്തൊക്കെ എന്തോരം മരങ്ങളാ പോയത്
ആ അതെ മരങ്ങളും എല്ലാം പോയി അപ്പൊ മനുഷ്യർക്കന ഇതൊരു പാടാണ്
അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഇപ്പൊ പാടത്തക്കും അങ്ങനത്തെ സ്ഥലത്തക്കൊക്കെ അവര് പിന്നെ രണ്ടാമത് മാറി ആദ്യം അതുകൊണ്ട് കൊറെ പാഠങ്ങളൊക്കെ പോയി ആഹ
ഇ ഉണ്ടാവുകയുള്ളൂ
ഇപ്പ ഉണ്ടാക്കിയ റോഡ് കാരണം എന്തോലും പ്രശ്നങ്ങൾ കാര
ആ് പാറ പൊട്ടിക്ക അതൊക്കെ നമ്മളെ ഭൂമിനെ എന്തെങ്കലും പ്രകൃതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ
ആ നമ്മുടെ പോപ്പുലസ് ഷൻ കൂടുതല് അതോ അതിനുള്ള സ്ഥലം നമ്മള്
ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളന്നെ വ്യത്തി വെക്കതന്ന്
ഉം ഇനി മഴ വന്നാൽ ഇനിയും വെള്ളപ്പൊക്കം വരും കാരണം വെള്ളത്തിന് പോകാനൊന്നും സ്ഥലല്ലിയ
ആ് വെള്ളത്തിന് പോകൻ സ്ഥലല്ലിയ വീടുകള അങ്ങനെ കെറി വര
ആഹ് വീട്ടിലാണെങ്കിലോ ഇന്റർലോക്ക് ത് മണ്ണ് ഇല്ലാണ്ട് അങ്ങട് കപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്യും ഇപ്പം മഴ പെയ്താ വെള്ളം എവിട്ക്ക് പോണത്
അതെ സ്ഥലം അത്രനെലെയള്ളൂ മാളുകളും ആളുകളും വീടുകളില്ലയാ ഏറണള്ളു.
ആഹ്
ജനസംഖ്യ കൂടികൂടി വരികയാ
അതെ ആഹ് ആഹ്
ഞങ്ങളിവിടെ തന്നെ പ്രളയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ പൊയന്റെ വക്കിനാണ് ഇവിടെ.
അതെ
പക്ഷെ വക്കിനല്ലെങ്കിൽ നമുക്ക് നോക്കിയാലന്നെ കാണാം നമ്മളെ മുറ്റത്ത്ക്ക് വരെ എത്തിനിം വെള്ളം.
ഉം
എല്ലാ വീട്ടുകാരും വെള്ളൊക്കെ സാധനങ്ങളും ഇതൊക്കെ എടുത്തുവെച്ചു.
ഉം ഞങ്ങക്ക് വെള്ളപ്പൊക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങക്ക് കടല് ഞങ്ങളാ കടലിന്റെ അടുത്താ വീട്. കടലിന് പ്രശ്നായാലാണ് ഞങ്ങക്ക് ആ പക്ഷെ ഇതുവരെ കടലങ്ങനൊന്നും ഏയ് അത് ഇവിടെ താമസിക്കണ കൊണ്ട് നമ്മളത് പ്രാക്ടീസായി.
ആഹ് ഞമ്മക്കത് അത്ര ഇത്ണ്ടാവൂ
ആഹ് ഇവിടെ വന്ന് കെടക്കുന്നവർക്ക് കടലിന്റെ സൗണ്ട് ഒക്കെ കേക്കുമ്പോ പേടിണ്ടാവും നമ്മളങ്ങനെ ഇവിടെ തന്നെ ച്ചുവളർന്നതല്ലേ അപ്പ നമ്മക്കതൊരു പേടി
ആഹ് അതെ.
ഉം കടലങ്ങനെ ഇതുവരെ കേറീട്ട്
ആഹ് പിന്നെ. കടല് കാണാനാണല്ലോ ഇവിടുന്ന് അങ്ങട്ട് പോണത്.
ആഹ് ഇവിടെ കടല് കേറീട്ടങ്ങനെ പ്രശ്നോന്നും ഉണ്ടായിട്ടില്ല. വേറൊള്ള ഭാഗത് ഇത്തക്കൊണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് കടല് കേറി വെള്ളം കേറി അങ്ങനത്തെ പ്രശ്നൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഉം ഇല്ലതെ നിക്കട്ടെ.
അതെ ചെലോ ഭാഗത്തൊക്കെ വെള്ളം കടല് റോഡ് സൈഡിലന്നെയാണ് കടല് റോഡിന്റെ ഇപ്പറത്ത് വീടപ്പുറത്ത് കടല് അങ്ങനെ ആകുമ്പള് വെള്ളം കേറുമ്പള് വീടുകളിലക്ക് കേറും തെരടിക്കല്ലേ അപ്പൊ നല്ല
ക്കെല്ലേ നമ്മള് വന്ന് നിക്കുമ്പോ തന്നേ നമുക്ക് പേടിയാ
ആഹ് ഞങ്ങക്ക് വെള്ളപ്പൊക്കത്തില് വെള്ളം ഒന്നും വന്നില്ല വെള്ളത്തിന്റെ പ്രശ്നോന്നും ഉണ്ടായിട്ടില്ല ഇവിടെ.
ഉം
പക്ഷെ കടല് കേറുന്നതാണ് പ്രശ്നം. വേറെ പ്രശ്നോന്നും ഇവിടെ ഇല്ല വെള്ളൊക്കെ കടലെടുക്കും. പിന്നെ വെള്ളപ്പൊക്കത്തിന് കടല് വെള്ളെടുക്കാണ്ടായപ്പളാണ് ആഹ് ഞങ്ങൾക്ക് ഉപ്പ് വെള്ളം ആവാറില്ല. ആഹ് ഇവിടങ്ങളില് ചെല ഞങ്ങളെ വീട് കഴിഞ്ഞ് കൊറച്ചൊക്കെ അങ്ങോട്ട് പോകുമ്പള് കടലിങ്ങട്ട് കേറുമ്പള് ഉപ്പ് വെള്ളം വരും.
ആഹ്
വീട്ടില് നമ്മളെ പൈപ്പിലൊക്കെ ഉപ്പുവെള്ളാവും പക്ഷെ ഞങ്ങക്കുപ്പു വെള്ളത്തിന്റെ പ്രശ്നം ഇതുവരെ ഇല്ല. ക്ഷേ ഞങ്ങളുടെ വീട് കടലിന്റെ തൊട്ടടുത്താ പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നല്ല.
ഇല്ലാല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് സുഖാണ് നമ്മക്ക് വെള്ളത്തിലുപ്പ് പറ്റൂല്ലല്ലോ. ആഹ് നമുക്ക് ഒന്ന് വെള്ളം കലക്കുമ്പളൊക്കെ വെ പിന്നെ വെള്ളത്തിന് ഇതൊക്കെ നോക്ക് നമുക്ക് മധുരം വേണ്ടേ മധുരം വേണ്ടേ?
ആഹ് പക്ഷ ആഹ് ഉപ്പ് വെള്ളം ഉപയോഗി ക്കാൻ പറ്റൂല്ലല്ലോ നമ്മടെ പാത്രങ്ങളും എല്ലാം കേടാവും ഉപ്പ് വെള്ളം അധികായി കഴിഞ്ഞാല്. നമ്മളെ ശരീരത്തിനും നല്ലതല്ല ചൊറിയും നമുക്ക് ഉപ്പുവെള്ളത്തി കുളിച്ചാൽ
ആഹ്
അപ്പാ ഈ പൈപ്പ് വെള്ളം പിടിച്ചു വെക്കേണ്ടി വരും
ഇങ്ങക്ക് ദ് ഒര്താണ്ലെ സമാധാനാണ്
ആഹ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല ഈ ഭാഗത്ത് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല.
ന്റെ മൂ എഹ് മൂത്തമാന്റെ വീടും അവിടെന്നെ കടൽ അവിടെ ആ ഭാഗത്ത് ഞങ്ങളങ്ങ ട്ട് എടക്കെടക്ക് വ വടാ ആഹ് വരാറ്ണ്ട് അങ്ങനെ പിന്നെ ബീച്ച് ആഹ് ആഹ് കാണാനൊക്കെ പോവാറ്ണ്ട്
ആഹ് ഞങ്ങള് ബീച്ചിലെപ്പഴും ബീച്ചി പോവാറ്ണ്ട് ഇന്നും ബീച്ചി പോയി ബീച്ചി പോയിട്ട് വന്ന്ട്ടൊള്ളൂ
മക്കളെക്കെ നല്ലോണം നോക് ഇതാവണ്ട്യേരുലേ
ആഹ് അതിന് ഇപ്പ ഇപ്പൊ കൊറേ നാളായില്ലേ ഇപ്പൊ പോക്കൊടങ്ങീട്ട് അപ്പ ഞങ്ങക്ക് അതൊരു ശീലായി അതോണ്ട് ഞങ്ങക്ക് പേടിയില്ല കടല്
പേടിണ്ടാവൂല ഇങ്ങക്ക് ഒരു നേരം പോക്കിനൊര്
ആഹ് വാതിലൊർന്നാ കാൺണ്ണത് കടല് അപ്പൊ ഞമ്മക്കത് വല്യേ പ്രശ്നായിട്ട് തോന്ന്ണി
ഇങ്ങളെ വാതിലൊർന്നാ തന്നെ കാണുലെ മുന്നിലെന്നെ കടലായിരിക്കും
ആഹ് മുന്നിലെന്നെ ഒര് ഏഹ് കടല് കൊർച്ചങ്ങടെ ഇവിടെ പാർക്കും കുട്ട്യൾക്ക് കളിക്കാൻള്ള അങ്ങനത്തതൊക്കെണ്ട് അത് കഴിഞ്ഞ് കടൽ വെള്ളം നമു ക്ക് ഇവടെ നിന്നാ കാണാ. പക്ഷേ നമുക്ക് നടക്കാണെങ്കി കൊർച്ചങ്ങട്ട് നടക്കണം. കടൽല് കാല് ചവ് ട്ടണെങ്കില് കൊറച്ചങ്ങോട്ട് നടക്കണേ പ്പ നല്ലോ അത്യാവശ്യം നല്ലോണം കടലെറങ്ങീക്കാ ആഹ്
ഹ് ക ന്നാലും കാണാൻ കാണും ചെയ്യും വിൾച്ചാ ആഹ് വിൾച്ചാ കേ ക്കൂല്ല അങ്ങനായാലും മതിയല്ലോ
ആഹ്
പിന്നെ ന്നാലും കടൽന്റെ അപ്പടെ നമ്മക്ക് ചെല നേര്ത്ത് നമ്മ സമാധാനു ണ്ടാവൂ
ആഹ് കടൽല് ഞമ്മക്ക് ചെല അറിയാത്ത നമ്മള് ഇവടങ്ങളിലില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് കുട്ട്യാളൊക്കെ ശ്രദ്ധിക്കേണ്ടാവുമ്പം നമു ക്ക് ടെൻഷനാവും. കാര്ണം കടലിന് കുട്ടിയാണ് വല്താണ് ന്നൊന്നും അറിയില്ല. കടലങ്ങട് കൊണ്ടോവും
ലൊന്നും അറീലല്ലോ തിരമാലാണ് വെരും കൊണ്ട് കൊണ്ട് പോവും ആഹ് ഔ എന്താപ്പലെ അതങ്ങൻ ന്റെ ആഹ് ഞമ്മളെ മക്കളെന്നും കൊണ്ടു പോവാൻ പറ്റില്ല ക കുട്ട്യോളെ പോയാ ജാ ചാ ആഹ് പൊയേ കൂടെ അങ്ങനെ നീ നീന്താനൊക്കെ ഇന്റെ കുട്ടി നല്ലോണം നീന്തും നാല്വയസായി അപ്പ എല്ലാർക്കും ഒരു അത്ഭുതാണ് ഓൾ നീന്തുമ്പൊ
ആഹ് നീന്തലൊക്കെ പഠിപ്പിക്ക്ണത് നല്ലതാ
പ്പീ നീന്തല് പഠിപ്പിക്ക്ണ് നല്ലതാണ്. അപ്പന്നോട് ഇന്റെ ഹസ്സോയ്ച്ചു. അപ്പം ഞാൻ പറിം പുയേല്ങ്ങനെ പോവ്മ്പോ ഇങ്ങനെ കളറ്ങ്ങനെ മാറി മാറിവെരല്ലേ വെയില്ങ്ങനെ കൊള്ളല്ലേ ഓരോ ദിവസും. ഇബടൊരു ദിവസും എടല്ലാതെ പോവും. അപ്പ ഞാൻ പറിം കുട്ടി ഇങ്ങനെ ഇതായി ഇങ്ങളെ ഒര് പൊയെ ക്കൊണ്ടോവല് പർഞ്ഞാട്ട്, ആഹ് അപ്പം പറിം അന്നെ വള്ളത്ത്ക് ട്ടാ നിന്നെ വെള്ളത്ത്ക് ട്ടാ നീ നീ ഇവടൊൽച്ച് പോവൂലെ ഓളെ വള്ള ത്ത്ക്ക്ട്ടാ ഓള് നീന്തം പഠിച്ച് എൻ്റെ കൂടെ ജ്ജ് അ നിനക്ക് അതൊന്നും വീ അറീലല്ലോ അറിം നിന്റെമാതിരി കുട്ടീനിം ആക്കണ്ടല്ലോ അറിം
നല്ലതാ നീന്തല് പഠിക്കണെ നല്ലതാ ഇപ്പടുത്തല്ലെ ഒരു കുട്ടി ഒര് രണ്ടു വയസ്സായ കുട്ടീനെ രക്ഷിച്ചത് ഒര് ഒമ്പത് വയസ്സായ കുട്ടി നീന്തെല്ലറിയണ കാരണം
ഇത്ര മുപ്പത് നാല്പതും വയസ്സായരെ നി നീന്തല് ഒന്നും അറിയാത്തവര് എത്ര മുങ്ങിപ്പോ മരിച്ചു. അതാണ് ഉം അതെ പേടിയാണ്.
ക്ക് വെള്ളം കൊണ്ട് അണക്ക പക്ഷെ വെള്ളത്തിനൊന്നും ചെയ്യാൻ പറ്റൂല്ല വെള്ളത്തിനെ കളിക്കുമ്പോ നമ്മൾ അറിഞ്ഞുതന്നെ ഇരിക്ക ക്കും
അതെ ഇന്റെ രണ്ട് മാ ഇപ്പ നീന്തനല്ലേപഠിച്ചീണ് ഇവള് പിന്നെ അങ്ങനെ ദൂരം വിട്ടാൻ പറ്റില്ല നാല് വയസല്ലേആയി റ്റുള്ളൂ ഓള ഉപ്പങ്ങനെ പക്ഷെ നമ്മുക്ക് സമാധാനം പഴനില് പോകുമ്പോൾ സമാധാനാണ്.